ആഹ് കേക്കുന്നില്ലേ ആഹ് കേക്ക
എന്താ ചെയ്യ്ണേ
ഞാനേ ചെറ്യേ വർക് ക്കെ ഇണ്ടതി മറ്റേ ഗ്രാഫ്സ് വർക്ക്
ക്രാഫ്റ്റ് വർക്കോ
അഹ് ആഹ് ആഹ്
എന്ത് ക്രാഫ്റ്റ് വർക്കാ ചെയ്യണേ
മറ്റേ നമ്മള് ഫ്രെയിമൊക്കെള്ള
ആഹ് ആഹ് ഫ്രെയിം ഇണ്ടാക്കി കൊടുക്കുകാ
ആഹ് ഫ്രെയിം ഹാംബറ് ഒക്കെ ചെയ്യണ്ട്
ആണോ ആഹ് ഹോബിയാണ് അതാണോ ചെയ്യുന്നത് എന്നിട്ട് എങ്ങനെയ വർക്കൊക്കെ കിട്ടലുണ്ടോ
ആഹ് ചെറുതായിട്ടിങ്ങനൊക്കെ കിട്ടും ഓവറിയിട്ടില്ല
ആഹ് ആഹ് അയിലിപ്പങ്ങനെ വരച്ചിട്ട് കൊടുക്കുവോ ഫ്രെയിമില്
ആഹ് ച്ചിക്കണ്ടല്ലേ നമ്മള് ഫോട്ടോസൊക്കെ
ആഹ് ആഹ് ഫോട്ടോസ് ഫിറ്റ് ചെയ്ത് കൊടുക്കണതൊക്കെ പിന്നെ മറ്റേ ബർഡേക്ക് വേണ്ടിയിങ്ങനെ കൊടുക്കണം അങ്ങനത്തെ ഹാബേസ് ആണോ
ആഹ് ആഹ് ആഹ് അങ്ങനെ തന്നെ നിങ്ങളെന്തേലും വർക്ക് ചെയ്യണ്ടോ
ഞാൻ പഠിക്കയാണിപ്പൊ
ആഹ് എന്താ പഠിക്കണേ
ഞാൻ ഫിസിയോതെറാപ്പിക്ക് പഠിക്കാ ആഹ് അപ്പൊ ഫു വേറെന്താ അങ്ങനെ പോണു എന്നിട്ട് ഇന്ന് വർക്കാള്ളത്ണ്ടോ
അങ്ങനെ എടെക്ക് ഇട്ക്കുള്ളൂ ഒരു ആന്റ് ഇതൊക്കെ വേറെ എന്തെങ്കിലും കിട്ടണെങ്കില്ലെ അതായത് എപ്പഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം അപ്പ എല്ലോട്ത്തും ഗ്രഫ
ആഹ് ആഹ് അതെ കൊറ് കുറെ പേര് ഇങ്ങന ക്രാഫിറ്റ് വർക്കായിട്ട് ഇങ്ങെനെ എറങ്ങി റ്റ്ണ്ട് ഉം അപ്പ ഇങ്ങളെ എട്ത്ത്ള്ള വീട്ട്കൾ കൂടെ അങ്ങനെയൊക്കെ ഇത് കൊടുത്തിട്ട്ണ്ട് പിൻസ്റ്റഗ്രാം പേജ് ഒക്കെ ഇണ്ടോ ഇങ്ങക്ക് ആഹ് അപ്പൊ അത് കൂടെ ഇങ്ങനെ എൻക്വയറീസ് ഒക്കെ വര്ല്ണ്ടോ ആഹ് ആഹ് വേറെ എന്തൊക്കെയോ ഹോബീസ്
വേറെപ്പ എന്താ പ്രത്യേകിച്ച് ഇതൊക്കെ ഒരുത് ഇഷ്ടാണ് പിന്നെ മെഹന്തി ഇതന്നെ റസ്ിനാട്ട് ചെയ്യുന്നുണ്ട്
എന്താർട്ടാണ്
റസിന്
ആന്താ
അന്നിട്ട് നമ്മളൊ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് മറ്റേ മാല അങ്ങനെ
ആ ആ അങ്ങനത്തെ
ആഹ
ആ മെഹന്തി ഒക്കെ ഇടുവൊ അപ്പൊ നല്ലോണം
ആഹ് ഞാൻ കല്യാണത്തിന് മുമ്പ് ഒരു രണ്ട് ഇത് മെ ബ്രെഡിനൊക്കെ ഇട്ടെടുത്തക്കണ
ആ ആ നിങ്ങൾ തന്നെ ഓർഗാനിക് മെഹന്തി ഉണ്ടാക്കലാണോ
അല്ല അങ്ങനൊന്നും ചെയ്യണില്ല മളെ നമ്മള് കല്യാണത്തിന് മുമ്പ് ആ ന്ന്െന്തോ പ്ലസ്റ്റു അങ്ങനെ എന്തോ പഠിക്കുമ്പോള് ആ കുടുംബക്കാരൊക്കെ അല്ലതൊരു ഫ്രണ്ടിന്റെ ഇതൊക്കെ സി ട്ട്ട്ത്തെരുന്ന്
ആ അങ്ങനെ ആ അയ്ശരി
വേറെ എന്താ ഫുഡക്ക കഴിച്ചാനയോ ഏ കഴ- ച്ചിട്ടില്ല കഴിക്കണം
എന്താന്ന് സ്പെഷ്യൽ എന്താ
ന്ന് സാമ്പാർ സാമ്പാറ് ചോറും പിന്നെ
ആ ആ ആ അങ്ങെ എന്നിട്ട് എപ്പഴാങ്ങ ഉറങ്ങലൊക്കെ നല്ല ലേറ്റ് ആവോ
ആ വീട്ടക്ക് വന്ന് കഴിഞ്ഞാലും ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും അയിലും മേലയാവോ അങ്ങനെപ്പപ്പ ഇല്ല വേറെൊന്നും വർക്ക് ചെയ്യണൊന്നില്ല
ആ ആ വേറെ എന്താ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങള് തേർഡ് ഇയർ ഇ പഠിക്കണത്
ആ കൊറയയോ എന്താണ് അദ്ശിച്ചാണ് പഠിക്കാനേ
ആ പഠിക്കാൻ ഇഷ്ടമാണ് ഇനിപ്പോ പഠിക്കാലേ പറ്റുള്ളൂ
എങ്ങനെയന്ന അത പഠിക്കൊക്കെ ചെയ്യ
അത് എങ്ങനെങ്ങൾ ചോ യിക്കണ അതായത് മ്മള് വർക്ക് ചെയ്യണതാണോ
ആഹ് വർക്ക് ചെയ്യലെങ്ങനെ
വർക്കെയ്യണ്ത് മ്മള് മറ്റേ സ്ട്രോക്ക് വന്ന ആൾക്കാരൊക്കെ ഒണ്ടാവില്ലേ
ആ ആ
അപ്പൊ അങ്ങൻത്തെ ആൾക്കാരിക്കുള്ള തെറാപ്പി കൊടുക്കുക അവരിക്കുള്ള കൗൺസിലിങ് അങ്ങൻത്തെ ക്കെയാണ് ഞങ്ങള് ചെയ്യാ. പിന്നെ ഈ ഓട്ടിസം വന്ന കുട്ടികളോക്കെ ഒണ്ടാവില്ലേ ആ ആ ട്രെയിനിങ്ങ് നമ്മൾ പഠിക്ക്മ്പ തന്നെ നമുക്ക് അവര്ക്ക്
ഏ ഏ ഒരോരോ ആവ ക്കാരെ അങ്ങനെ തരും അവിടെ എന്തെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഇണ്ടായിര്ന്ന്
ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താ ശ അങ്ങനെ വ വെല്യ വെല്യ ഇങ്ങനെ ആൾക്കാരാവില്ലേ അപ്പൊ അവരിങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ കരയണെ കാണുമ്പോ നമുക്ക് കൊറെ സങ്കടോക്കെ വെരും പാവോക്ക തോന്നും അവുത്രയും വയ്യാതെ കേട്ട് ഇത്രയും വല്യ ആൾക്കാരിങ്ങനെ അറിയാ അവരെ വേദന കൊണ്ട് ഇങ്ങനെ ഇരിക്കണകാണുമ്പ നമുക്കൊരിത് തോന്നും. പിന്ന നമ്മള് കൊറേ ഇത് കണ്ട് കണ്ടിട്ട് നമുക്ക് അത് കൊഴപ്പല്ലാണ്ട് നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ആവും. പിന്ന നമ്മക്ക് കൊഴപ്പല്ലാതെ തോന്നും അവരിക്കത് മാറാൻ വേണ്ടിട്ടല്ലേ നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് തോന്നും അമുക്ക് അപ്പ അങ്ങനെ വരുമ്പോ അത് കൊഴപ്പൊണ്ടാവില്ല്യാ അപ്പ നമ്മളങ്ങനെ ക്ലിനി ക്കിലും എങ്ങന പോസ് ചിങ്സ് വരും ഇങ്ങനെ ഓരോരോ സ് അത്രാളിണ്ടാവുല്ലേ ഇങ്ങനെ ഓരോ സ്ട്രോക്ക് വന്ന് കൊറെ അൾക്കാരി ടിങ്ങനെ സെന്ററാണ് അങ്ങൻത്തെ സെൻന്റേഴ്സില് പോയിട്ട് അമ്മള് പോസ്റ്റിങ്ങില് മക്കങ്ങനെ വർക്കെയ്യാൻ പറയോര് നമ്മള് പഠിക്കണേന്റ ഒപ്പം തന്നെ നമ്മളോട് ഇങ്ങനെ ഓരോന്നു ഓരോന്നു ഇങ്ങനെ ചെയ്ത് ചെയ് ഇത് പഠിക്കാൻ പറയും അപ്പ അങ്ങനെ തെടങ്ങിട്ട് അതിപ്പോ
ആ ഇന്നെന്താ അവിടെ ഫുഡൊക്കെ എന്താ സ്പെഷ്യല്
ചോറും സോയാബീനും ഉണ്ടാക്കിണേ
ആ ഹഹ അഹ സോയാബീൻ എന്താ വെട്ടിക്ക് പൊരിച്ചിക്ക
വെളിച്ചെണ്ണ
ഉം കറിയപ്പംഒന്നും വേണ്ട
ഏയ് കറി അങ്ങനെ വേണെം എന്ന് നിർബന്ധമൊന്നുല്ലല്ലോ
ഏ പിന്നെ നമ്മളെ അവിടെ പഠിക്കാനൊക്കെ പോകുമ്പോ കറി ഇല്ലാണ്ട് ഉപ്പേരിം ചോറ് മാത്രം ആട്ട് കഴിച്ച് ശീലാവുമല്ലേ. അതായത് എന്തേലും ഉരുളൻകിഴങ്ങ് പൊരിച്ചത് മുട്ട പൊരിച്ചത് ചോ
ഒക്കെ തന്നെയാവും അധികം ഉണ്ടാവുക പിന്നെരു തൈരോ എന്തെങ്കിലും ഒക്കെ
ഉം തൈര് ഉപ്പിട്ട്ക്കാണ്ട്
എളുപ്പാവല്ലോ എന്താ
ആ ഇങ്ങൾ എങട്ട് എപ്പഴാ വരിക ക്ലാസ്സ്‌ കഴിഞ്ഞിട്ട് ഇന്ന് പിന്നെ ലീവാ യിരിക്കും
ആ ഇന്ന് ലീവ് ലീവാണ് ഇന്ന് ലീവാണ്
ആ ഹോസ്പിറ്റലേക്കാല്ലേ പോക്കെന്നും
സെട
ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നുല്ലല്ലോ ഹോസ്പിറ്റലല്ലേ അല്ലേ വർക്ക് ചെയ്യണത്
ആ ആ ഹോസ്പിറ്റലിലാ
ആ
ഹോസ്പിറ്റലിലഃവർക്ക്ചെയ്യണേ എ മണി വരക്കെണ്ടാവോ
ആ ഇങ്ങട്ട് എന്തൊക്കെ ആയിരുന്നു ഇന്നത്തെ പോക്ക് എങ്ങനെ ഉണ്ടായി
ഇന്ന് ഇന്നുണ്ടായിരുന്നില്ല ഇന്ന് ലീവായിരുന്നു
ആ അങ്ങനെ സൺ‌ഡേ ഇന്ന് എന്തൊക്കെണ്ടായിരുന്നത് രാവിലെ മുതൽ എന്തൊക്കെ വേണ്ട
രാവിലെ നീക്കാൻ തന്നെ ഒരു നേരാ വും പ്രത്യേകിച്ച് ലീവ് ആ അധികം അങ്ങനെ ഇറങ്ങലൊന്നുംല്ല എപ്പോഴെങ്കിലുഒക്കെ ഇങ്ങനെ ഇറങ്ങലുള്ളൂ ഒക്കെ കഴിഞ് വരുമ്പോഴക്കും പിന്നെ ഒരു ദിവസം ഒന്ന് ഉറങ്ങിയാൻ കിട്ടാൻ മതിയെന്നാവും ആ അപ്പൊ ഒരു ദിവസം അങ്ങനെ ആ സൺ‌ഡേ മാത്രോള്ളു ലീവ്
മോർണിംഗ് രാവിലെ പോവേണ്ടി വരൂല്ലെ ഒരു എട്ട് മണിയാ കുമ്പോത്തിന് ആ ആ
അഞ്ചര ആറ മണിയക്കെ ആകും എത്തുമ്പഴക്കേന്
ആഹ
അപ്പൊ അങ്ങനെ ലീവ് കിട്ടുമ്പോ അധികം കുറേ നേരം കിടന്നുറങ്ങും എന്നിട്ട് അത്കഴിഞ്ഞ് നീച്ചഫുഡ് ഒക്കെ ഉണ്ടാകുമ്പഴക്കന്ന ഒരു നേരവും പിന്ന ഒന്ന് ചായ കുടിക്കാൻ പുറത്തു പോയി വരി അത്രക്കെ തന്നെ അധികം ഉണ്ടാവില്ലുള്ളൂ
ചായ കുടിക്കാന് ഡെയിലി വേണെങ്ക പോക്കാതല്ലേ എടക്കിടക്ക്
ആഹ ചായ കുടിക്കാൻ ഇടക്കിടക്ക് ഇങ്ങനെ പോകും
ഉം ചായ അതിന് എല്ലാരും ഒരു മെയിന ആണ്ല്ലേ
ആഹ അതെ വെറുതെ ഒരു ചായ കുടിക്കാ പോവല്ലേ എന്ന് ചെച്ചിട്ട്ങ്ങനെ വെറുതെ ചായടിക്കാൻേണ്ടിട്ട്
ആഹ എല്ലടുത്തും ആഹ ചായ കുടിക്കാനായിരിക്കും അധികം പോവാത്ത വീട്ടൊന്നും തന്നെ ആക്കോട്ടെ ഫാമിലി ണ്ട് വൈകുന്നേരമ ഒക്ക ഒന്ന് മഴത്ത് ഇനിചായ ചടാൻ പോവല്ലേ
ആഹ അതെ വെറുതെരു ചായ കുടിക്കാ അങ്ങനെ കാ റ്റ കൊണ്ടട്ട് ഇങ്ങനെപോവാലോ
അവര് വേറെൊ ച ഇത്ര ഇല്ല അറിയും അല്ലെ സത്യ ല്ലേ ആ് ബീച്ച്ക്കെ ഉണ്ട് കാലിക്കറ്റ് ബീച്ച് പിന്നെ അതെല്ലാണ്ട് നല്ല ഇപ്പൊ കൊറേ ചായസ്പോട്ട ഉണ്ട് എല്ല എല്ലാം ഉടു നോക്കി കഴിഞ്ഞാലേ ആഹ അപ്പ എല്ലാരേ ഇപ്പൊ ചായ അതായത് ഇപ്പൊ എന്തിനും ഇറങ്ങണ്ഫസ്റ്റ് ചായക്കട തുടങ്ങിയ മതി
അതെ ഫസ്റ്റ് ചായക്കട തുടങ്ങവും നല്ലത് അതാവുമ്പോ നല്ല ലാ ഭള്ളതാ്
ചായ പിനെ നാലഞ്ച ഐറ്റം കടിയും മതി അഹാനല്ല ഫെൽ ആണ് ച കടയിലേ എല്ലാം എടു ത്തുംഇപ്പൊ ഇപ്പടെണ്ട് അപ്പുറത്തുണ്ട് അതിന്റെ
ആഹ് അതെ ഒരു ദിവസം ഒരു ചായക്കടയിലാണെങ്കിൽ പിറ്റേ ദിവസം വേറെ ചായക്കടക്ക് പോവാനുള്ള കടാൾ നമുക്ക് വരന്നുണ്ട്
ഉം കുറച്ചൊക്കെ ചായ കുടിച്ച തന്നെ ഇറങ്ങിക്കഴിഞ്ഞാല് ചായ അതായത് എവിടുന്നാ കുടിക്ക എവിടെ അവിടെ ക്കണ്ടാവില്ലന്ന്
ഫ്യൂഷനാവും ആകെ എവിടന്നപ്പൊ കുടിക്കാന്നുള്ളത് വന്നിട്ട് ആ
വ്യത്യാസാ അറിയോ
അതെ അതെ നല്ല ബിസിനസ്സ് ആണ് എന്തായാലും ഫുഡ് ഇപ്പൊ എല്ലാരും മെയിൻ ആയിട്ട് പോണത് ഫുഡ് കഴിക്ക ഫുഡ് കഴിക്കുക എന്നുള്ളതീക്കാണല്ലോ പോവുക
ആ
അപ്പൊ അങ്ങനെ ഹോട്ടലൾക്കും ചായക്കടകൾക്കും ഒക്കെ ഇപ്പ നല്ല ലാഭാ പിന്നെപ്പോ ഗ്യാസിന്റെ ഇഷ്യൂ വന്നോണ്ടാണ് കൊറച്ചൊക്കെ ഒന്ന് മാറിയത് ആ അതെ ഞാനാണ് വിളിച്ചത്
ആ ആ ആ എന്തൊക്കെ ക്ലിയർ ആവണില്ല അങ്ങട്ടും ഇങ്ങട്ടൊക്കെ വിളിക്കൻ
ആ അതെ ആരെ വിളിക്ക്ണ മനസ്സിലാവണണ്ടാവില്ല അല്ലെ
ഇല്ല ഞാൻ അങ്ങോട്ടോണോ വിളിച്ചത് നിങ്ങൾ ഇങ്ങോടെ വിളിച്ചത് മനസ്സിലാവണി
ആഹാ ഞാനങ്ങ വിളിച്ചണത് ആ
ആറകെ ഡമ്പക്ക
ഉം കുട്ടികൾണ്ട് വീട്ടില് അച്ഛനും അമ്മയും ചേച്ചിയും
ഏ ചേച്ചി എന്താ പഠി
അല്ല ചേച്ചീന്റെ കല്യാണം കഴിഞ്ഞതാ
ആ കുട്ടികളുണ്ടോ
ഇപ്പം ഒരു വർഷമായിട്ടുള്ളു
ആ ചേച്ചിടെ വീട്ടിക്ക് വന്നിരുന്നൊ ആ ഇപ്പൊ അന്ന് പോകുമ്പോ എന്തോ സങ്കടായിരി ല വന്ന് കഴിഞ്ഞ കീരിം പാമ്പും ആയിരിക്കുംല്ലേ ആളുകൾ ആ അത് ശരി ഓക്കെ